ഹലോ
ആഹ് കേക്കുന്നില്ലേ
ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട് ഇതുവരെ കേട്ടി നീന അതേ വന്നു ഇങ്ങനെ ചോയിച്ച് എന്തൊക്കെയിണ്ട് വർത്താനം
ആ എന്താണ് വിശേഷം
എല്ലാർക്കും ഇവിടെ സുഖാണ് ഉം ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞാ എല്ലാരും മക്കളൊക്കെ ഉറങ്ങിയോ ആഹ് ഭക്ഷണൊക്കെ എല്ലാരും കഴിച്ച് കഴിഞ്ഞു ആണോ ഏ എത്ര ക്ലാസ്സിലാ മോള് പഠിക്കണ് ഏ കേൾക്കണില്ലേ
ഞാൻ പറയുന്ന കേ
ആണോ ആഹ് ആ ഇതായി പോവുക എന്താ പറയാ റേഞ്ച് പ്രോബ്ലം ആണോ അറിയില്ല അത് ഞാൻ ചോദിച്ചു ആ ഉം ഭക്ഷണം കഴിച്ച എല്ലാരും എന്തണ്ട് വല്യാ ആ ഇയാളെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടിരിക്കും ണാവല്ലേ
ആഹ് രണ്ട് മാസ കഴിഞ്ഞിണ്ടങ്കി കോഴ്സ് എടുക്കാ വേണ്ടി ഇങ്ങനെ ഒക്കെന
ആണാ എന്താ പ്ലാനിങ് എന്തെടുക്കണംന്നാ
ഞാന് അക്കൗണ്ടിങ്ങിലാ ക്കാണ്
താല്പര്യം അതാണോ
വിചാരിക്കുന്നത് ഇനി സ്കോപ്പ് ഉണ്ടോ എന്താ അറിയില്ല സ്കോപ്പുള്ളതിന് ചേരാന്നാ വിചാരിച്ചത് എന്തെങ്കിലും
ബീകോം ആയിരുന്നോ ഡിഗ്രിക്ക്
ആ ഞാൻ ബീക്കോ എടുത്തീന്നത്
ആണോ എന്നിട്ട് പിന്നെന്താ പൊന്തേനു ആ രാ രാത്രി എന്താപ്പ സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നാ എന്തെങ്കിലും ഉണ്ടായിരു ന്നോ സ്പെഷ്യൽ ആയിട്ട്
ആ ഇവിടെ അടുത്തൊരു പരിപാടി ഉണ്ടായിന് അപ്പൊ അവിടുന്ന് മന്തി കൊണ്ടുവന്നിനു അപ്പ അത് കഴിച്ച് ഇങ്ങനെ ഇരിക്കാ
അപ്പൊ പരിപാടി ഉണ്ടായിട്ട് പോയില്ല
ആ പോ ഇവിടെ നിശ്ചയേന് ഇവിടെ അപ്പറത്ത് വീട്ടില് അപ്പൊ എല്ലാരും പോവൊന്നുല്ലല്ലോ
ആ എവിടെ പോയാല ഇപ്പം ഞമ്മക്ക് കിട്ടിയാൽ മതീല്ലോ ല്ലേ
അമ്മക്ക് മന്തിയാണല്ലോ വേണ്ടിയെ
ആ നമുക്ക് മന്തിട്ട്യാ മതീല്ലോ എന് പോയാലും പോയില്ലേലും ഉം പിന്നെ എന്നിട്ട് ഇനി അങ്ങനെ കോഴ്സിന് അല്ല ക്ലാസ്സ് ഇത് വരെ തൊടങ്ങിയിട്ടില്ല അല്ല കോഴ്സിനു ചേർന്നിട്ടില്ല്യന്ന പറഞ്ഞത്
ഞാന് ഇന്നലെ പോയി ചേർ ന്നിനു നാളെന്തോ പരിപാടിയാരുന്നു ആടെ അപ്പ എനിക്ക് നാളെ കോളേജ്ക്ക് ടി സി വാങ്ങാൻ വരാൻ പറഞ്ഞിനു എന്നോ പറഞ്ഞിനു കൊറേസായി മഴ ഇങ്ങനെ മടിച്ചു നിക്കേയ്ന് അപ്പൊ ഇനി നാളെ പോണം വിചാരിക്കണ്ട്
പ്രൈവറ്റ് ആയിട്ടാവൂല്ലേ പ്രൈവറ്റ് ആയിട്ടാണോ അറിയില്ല അങ്ങനത്തെ സ്ഥാപനങ്ങൾ
അത് ഇല്ലല്ലോ പ്രൈവറ്റ് ട്ടായിട്ടന്നല്ലേ
പ്രൈവറ്റ് യിരുന്നല്ല അപ്പോ ഈ അക്കൗണ്ട് ആ അല്ല അതിനൊക്കെ ഇപ്പ ഒരുപാട് ഇത് ഫീസ് വരോ കമ്പ്യൂട്ടറിന്റെതൊക്കെ അക്കൗണ്ടിന്റെതൊക്കെ ആവുമ്പോ
ഞാന് ഇപ്പം പഠിക്കുന്ന അത് പുറത്തേക്ക് സ്കോപ്പ് ഉണ്ടാവുമ്പം
ആ അങ്ങനെ വൺ ഇയർ അപ്പൊ ഈ വൺ ഇയർ നമുക്കിപ്പോ എത്ര പൈ കൊടുക്കേണ്ടി വരും
അത് ഒരു ലക്ഷത്തിന്റെ അടുത്തൊക്കെ ഇണ്ട്
ലാ ഹൌല ഒരു ലക്ഷം ഈ അതീ ഒരു ലക്ഷം നമ്മളീ വണ്ടി അതിനുള്ളില്
പുള്ളിൽ അടിച്ചാല ആ ഗഡു ആയിട്ട് ഇങ്ങനെ അട ആ മതി
അങ്ങനെടുത്താ മ അങ്ങനെ ആവുമ്പോ ന്താണ് വല്യ കെഴ ഇപ്പന്നും ഉണ്ടാവൂലാന്ന് വിചാരിക്ക്ണ്. ഒരു വർഷവുമ്പോതിനൊക്കണ്ട് ഇല്ലേ നമ്മുടെ ഇവിടെ ഹൗസ് വൈഫ് നിക്കല്ല മക്കളെ കുട്ടികളേം മക്കളും ഭർത്താവിനേം ക്കെ നോക്കിട്ട് ഒന്നും ടൈമില്ല അവർ നോക്കി നമ്മള് വീട്ടിലെ ജോലി ചെയ്യ് കഴിഞ്ഞ് ഓര അംഗൻവാടി സ്കൂളൊക്കെ പറഞ്ഞയച്ച് നമ്മൾത് കഴിച്ചു മ്പോത്തിന് ഓല് ഇവിടെ തിരിച്ചെത്തി പിന്നെ എ എവട പോണ്.
ഞാനിങ്ങനെ നെയ്സിങ്ങിന്റെ വിചാരിച്ചീന്നത് അത് പഠി കുറ്റും പൊത്തീം കൊറെേ ലക്ഷങ്ങളാവല്ലോ അഞ്ചാറ് ലക്ഷം അണവ് അടിക്കണെങ്കില്
ആണാ അ ശരി
പിന്നെ ഞാൻ എന്തെങ്കിലും ചെറിയ കോഴ്സ് എടുത്ത്ങ്ങനെ
പൈസ വേണം ഉം പൈസ വേണം പഠിക്കണം എന്നു ണ്ടെങ്കില് പഠിക്കാൻ ആ താല്പര്യം ഇണ്ടായിട്ടും കാര്യല്ല പൈസ ഇല്ലതെ നമ്മള അങ്ങനെ നോക്കി രിക്കാന്നല്ലാതെ പണ ണ്ടോ പഠിച്ചാനും പറ്റും.
അതെ
അതാണ് നേഴ്സിങ്ങിന് എത്രക്ക വർഷത്തിന്റെ കോഴ്സ് എയക്കാരാപ്പോ
അത് ബി എസ് സി നൈസിങ്ങാണെങ്കില് നാല് വർഷാവുന്നുണ്ട്
നാല് വർഷം പടിക്കണ്ടാവൂലെ
ഉം മൂന്നോ നാലോ വർഷം ണ്ടാവും എന്തായാലും
ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഈ അക്കൗണ്ടന്റിന്നൊക്കെ ചേരാൻ നോക്കണത്
ആ ഡിഗ്രി ഉണ്ടാവല്ലോ എന്തിനും ഇപ്പ ഡിഗ്രി ആണല്ലോ
അങ്ങനി ഒണ്ട്ല്ലെ പ്ലസ് ടു ഒന്നും പറ്റൂല
ഇപ്പം അങ്ങനെയാണ് അല്ലാ ഡിഗ്രി എന്തെങ്കിലും അല്ല ഒരു വാല്യൂ ഉള്ളത് എല്ലാത്തിനും
ഡിഗ്രി ആണല്ലേ നമ്മള് ഏതോ കുറെ വർഷം മുന്നേ കഴിഞ്ഞതാണ് അതോട് പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കോഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഐഡിയ ഇല്ല
പോണോല് ണ്ട് ട്ടോ ഓരോരോ സ്ഥാപനത്തിൽ ഓരോ അതായിരിക്കും
അ അതപ്പോ ഞാൻ ചോയ് ൻ്റെ മോ എ ജ്യേഷ്ഠത്തിന്റെ ഒരു മകള് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോ എന്തോ എ ഐ അങ്ങനെ എന്തോക്കൊ പറഞ്ഞയ്ന്റെ ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അയിന് ഒരു എൻട്രൻസ് ഉണ്ടല്ലോ പരീക്ഷ ഉണ്ടാലോ അയിനോക്കെ പോയി ഇപ്പോ ഒമ്പത് മാസം അയിൻ പോയിട്ടാണ് കോഴ്സ് തൊടങ്ങ എന്നൊക്കെ പറഞ്ഞപ്പോ ഇതിന് പോയി ഈ എക്സാം എഴുതി പോയാൽ പരീക്ഷക്ക് നല്ല നമ്മൾക്ക് ജോബ് കിട്ടുമ്പോ നല്ല വാല്യൂണ്ടാവും അയിന്ള്ളെ സാലറി ഒക്കെ കിട്ടും പറഞ്ഞിട്ട് അതിന് പഠിക്കാൻ പോയക്ക പ്ലസ് റ്റു കഴിഞ്ഞിട്ട് ആ അവള് അതാ ഞാൻ ചോദിച്ചേ നമ്മള് പോയിട്ട് ഇപ്പൊ ഒരു മാസം ഓൾ ഓൾ ഓള് പോയിട്ട് പോ ഒര് മാസം ആവുന്നുള്ളു അത് ഒമ്പത് മാസത്തെ ഒരിതാന്ന് പറഞ്ഞ് ഒമ്പത് മാസം കഴിഞ്ഞാല് പിന്നെ
അത് എത്ര പഠിക്കാൻ ഫീ
തുടങ്ങുള്ളൂ അത് ഇപ്പോ അവരെന്താ ഈ ഹോസ്റ്റൽ ഫീസ് തന്നെണ്ട് പതിനായിരം അതും ഒരുലക്ഷം ഈ ഒമ്പത് മാസത്തിന് ആ അങ്ങനെ ഒരു ലക്ഷം ഒമ്പത് മാസത്തിന്ണ്ട് അത് നമ്മൾ പരീക്ഷൻ്റെദ് അത് കൂടാതെ നമ്മള് ആ ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് കോഴ്സിന്റെത് നാൽ വർഷത്തിന് വേറെ ഉണ്ടാകും ഒയിഞ്ഞ പൈസ വാണം അത്രേള്ളൂ
ഡിഗ്രി വിത്തായിരിക്കും അത് മിക്കവാറും നാലു വർഷൊക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ ന്നെ ഡിഗ്രി ഉണ്ടാവും മറ്റേത് ചിലപ്പോ
അറീല അമ്മക്ക് അയിനെക്കുറിച്ച് ഒരു ഐഡി ഇല്ല ഒരുപാട് ണ്ടാവും എന്താ ഏതാ എന്നൊന്നും അറിയൊന്നുല്ല ഉം അപ്പൊ അങ്ങനെക്കെയാണ് കാര്യങ്ങളൊക്കെ പോണേ പഠിക്കാൻ പോണം
മക്കളൊക്കെ ഉറങ്ങിയോ
മക്കള് ഉം ഒന്ന്ണ്ട് ചെറുത്ണ്ട് പിന്നാലെ നട്ക്ക്ണ് ന്നെ കാട്ടീ ഞാന്
ങ്ങൾ കെടക്കുമ്പാ കെടക്കൽ
എല്ലാ അങ്ങനെ നിർബന്ധം ഒന്നുല്ല ന്ന് പകല് വൈകുന്നരം വന്ന് കെട്ന്ന് ഒർങ്ങിയഓന് അപ്പൊ അങ്ങനെ നടക്ക നൂഡിൽസ്സിന്റെ പാക്ക് ഇപ്പ ഇണ്ടാക്കാം പറഞ് കാണ്ട് നടക്ക ഓള് ഞാൻ എപ്പ യൂഡിൽസ് ണ്ടാക്കികൊടുക്കണെ ഓക്ക് ഞാന് ഏ ചെറിയൊരു പരിപാടി വെച്ചാൽ അപ്പം ചുട നെയ്യപ്പം നെയ്യപ്പം ഞാന് രാ ഉച്ചക്ക് ആകി വെച്ചീണ് പഷേ അത്- മോന അസുഖ ആയപ്പൊ ആ വൈകുന്നേരം ചൂടാൻ വേണ്ടി ആക്കി വെച്ചിന്ന് അപ്പൊ എന്താച്ചാല്അത് എന്റെ മോന് സുഖല്ലാതായി അപ്പൊ അതക്കൊന്നും നടന്നില ഇനിയിപ്പം ഈ മാവ് ഞാന് ഫ്രിഡ്ജില് വെച്ചാല് സുഖം കിട്ടൂല വിചാച്ചിട്ട്- ഇരുന്ന് ചൂട്യാണ് എല്ലാരും കെടന്ന് മക്കളെ കെടുന്ന് മോളും ഞാനുണ്ട് ഇവിടെ ഇരിക്കണ് അങ്ങനൊക്കെയുള്ള ഓരോ പരിപാടിയൊക്കെ ആയിട്ട് പോണണ്ട് പിന്നെ എന്നിട്ട് എല്ലാർക്കും സുഖല്ലേ-
ഓ സുഖാ അങ്ങനെ പോന്നുണ്ട്- മഴ ഇണ്ടേനേന്ന്-
ആഹ് ഞാൻ ചോദിക്കാ വച് മഴ ഇന്ന് ഉച്ചക്കൊക്കെ ചെറുതായിട്ടുണ്ടായിന്ന് രാവിലൊക്കെ മൂടി അങ്ങനെ നിന്ന് പിന്നെ തിരുമ്പിയതൊക്കെ ഇട്ട് നമ്മള അങ്ങനെ മണ്ടിന മേണന്ന് അവസാന - എ മഴയും കൊണ്ട നടക്ക അവടെ- എടുക്കട്ടെച്ചെ- ഞാന ഇതിന് മുമ്പ് ഇങ്ങനെ എന്താ പറയാ അതിനായിട്ട് നിക്കണം നമ്മളെ ഒരു ഒഴിവ്വുണ്ടാവില്ല ഒരു പണിക്ക് നിന്ന അപ്പം വണ്ടണം അത്ടുക്കൻ അത മഴ കൊണ്ടന്നാനനയട്ടേന്ന് വിചാരിച്ച അവിടെ മഴ ഇണ്ടായിന്നോ-
തിരുമല് ചുറ്റി ഇങ്ങനെ കൊറച്ച് കഴിഞ്ഞപ്പം- അങ്ങനെ വാറ്റണ്ട് വൈ ഇത് കാണുമ്പോ പോലത്തി മയ പെയ്യും-
അതാണ് വെയില് കാണുമ്പോത്തിന് മണ്ടാണ് അപ്പോത്തിന് മഴ എങ്ങണ്ട് ചെക്കി കഴിയണം മുന്നങ്ങണ്ട് മൂളലും തൊടങ്ങു
അതന്നെ മോന്ക്ക് എന്താ പറ്റിയെ-
മോൻക്ക് അഭസ്മാരത്തിന്റെ അസുഖാണ്- ഓന എങ്ങനെ വെച്ചാല് ഓനെ നമ്മള് രണ്ടു മാസയെന്ന് കുത്തി വെച്ചക്കല്ലോ നമ്മള് പോളിയ- അതിന്റെത കുത്തിയേക്കല്ലോ- അന്ന് തൊടങ്ങിയതാണ് എന്റെ കുട്ടിക്ക് നമ്മളര് ഇതിന്ന്-
അത് വെച്ചിട്ടാ-
അത് വെ അന്ന് തൊടങ്ങിയതാണ് അത് വെച്ചിട്ടാപ്പോ ഞമ്മള് പറയാനൊരു കാരണം കണ്ടിട്ടുള്ളൂ കാരണം ജനിച്ച് രണ്ട മാസം ആവണതു വരെ കുട്ടിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല അന്ന്ത് വെച്ച് കുട്ടിക്ക് അന്നാണ് സ്റ്റാർട്ട് ചെയ്തതാണ് ആ അസുഖം ഞങ്ങള് എന്റെ മോനെ കാണിക്ക ക്കാന് ഒരു സ്ഥലംഒന്നുല്ല എന്റെ കുട്ടി ഇന്നറിയാ നമുക്ക് ഒരു പ്രാവശ്യംക്കെ അത് ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ പോട്ടേന്ന് വിചാരിക്കാംഇത് ഒരു പത്ത് മിനിറ്റിന്റെള്ളി ആറ് ഏഴ് തവണ ഒക്കെ ഉണ്ടാകുമ്പോ ആൾക്ക്പിന്നെ ഒന്നിനും കഴിയൂല്ല- പാവം തോന്നും അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം അവനങ്ങനെ ഇണ്ടായി ഇണ്ടായന്റെ പ്രശം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ-
കാണിച്ചിട്ടൊന്നും മാറ്റല്ല-
ഒരു മാറ്റല്ല മ്മള് തിരുവനന്തപുരം വരെ പോയി അവന്റെ മെയിൻ ഹോസ്പിറ്റലാണ് അവിടെ ശ്രീജിത്ത്- റാമുള്ളരു ഹോസ്പിറ്റല് നമ്മള നാടൊന്നല്ലല്ലോ ട്രെയിൻ കേറി പോകും എങ്ങനെയെങ്കിലുംഒക്കെ എന്നിട്ട്- ആടെ ആ ഹോസ്പിറ്റലും പോയിട്ട്- ഇപ്പൊ ഓനിക്ക് ഏഴര വയസ്സായി- ഉ അത് വരെ അങ്ങനെ തന്നെയായി അത് ആഹ മോൻക്ക് നമ്മളൊരോ തായിക്കേടന്ന്ഒന്നും പറയാൻ പറ്റി നമ്മുക്ക് പഠിച്ചൊൻ തരുന്നല്ലേ- എന്തെങ്കിലും ഒരു പരീക്ഷണാ- അതന്നെ തരന്നോലും പഠച്ചോന മാറ്റി തരന്നോലും പഠച്ചോ- ച്ചോൻ തന്നെ
പടച്ചോനോട് പറയാ-
താണ് മക്കളെ പറയുന്നക്കണ്ടോ ഇത്രയും കൊല്ലായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുണ്ട് എല്ലാരും പറയുന്നുണ്ട് കഴിയണവരൊക്കെ പറയുന്നുണ്ട് നീ അവിടെയും ഇവിടെയും പോണവരോടൊക്കെ എന്താ പറയാ ഉമ്റക്കൊക്കെ പോണ ആൾക്കാരോട് ഞാൻ എങ്ങനെ പറയും പിന്നെ എന്തൊക്കെ ഉണ്ടെടേ
വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ
എന്നിട്ട് ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല എന്നാ ഓക്കേ
ആ ന്നാ ആയിക്കോട്ടെ ശരി